ഹലോ
സുഖവായിട്ടയിരിക്കണോ ആഹ് കേൾക്കുന്നുണ്ട് സുഖവായിട്ടിരിക്കണൊ
ഏയെ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് സുഖയിട്ട് ഇരിക്കണോന്ന്
ആഹ് സുഖം സുഖം അവിടെയോ എല്ലാരും സുഖമായിട്ടിരിക്കു
എല്ലാരും സുഖട്ടിരിക്കണ് ഞാൻ പുതിയ ജോലിക്ക് കേറി
ആഹ്
ഹലോ ആ പുതിയ ജോലി കിട്ടി ജോലിക്ക് കേറി ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ആ ആഹ് ഇടയില് റേഞ്ച് വിട്ടു പോണതോ
ഇപ്പച്ചിരി ക്ലിയർവണ്ടോ
ആഹ് ആഹ് ആഹ് ജോലിക്ക് പോയി
ആഹ് ജോലിക്ക് പോവാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയ ജോലി
അവിടെ റേഞ്ച് ഇല്ലാത്ത
ആഹ് ഇവിടെ ഞാന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സൗണ്ട് കേക്കണില്ലേ? പുറത്തേക്കറങ്ങി സൗണ്ട് കേക്കണില്ലേ? ആഹ് പിന്നെ വേറെ എന്തൊക്കെണ്ട് നിങ്ങളവിടെ
വേറെ ഇവിടെ ഉത്സവൊന്നും ഇപ്പൊ തുടങ്ങിട്ടില്ല.
ഇല്ല ഞങ്ങടെ ഇവിടെ ഇപ്പൊ ചെറിയൊരു അമ്പലോണ്ട്. ആ അമ്പലത്തി തുടങ്ങിട്ടുണ്ട്. ചെറിയ ഉത്സവം അവിടെ ആനകളും ഗാനമേള പടക്കങ്ങളും ഭയങ്കര സൗ ഇനി വര്ന ദിവസങ്ങളിൽ
ആഹ് ആഹ്
എന്തായാലും നി പോണവിടെ ആകേ രണ്ടുവസ ഉത്സവഴത്തണ്ട വെച്ചേക്കെ അങ്ങനെ വെക്കാറില്ലല്ലാരും ഉത്സവം
ആഹ് ആഹ്
വീട്ടിപോവോല്ലോ
ആഹ്
ഉം അപ്പൊ അവിടെ അങ്ങനെ ഒന്നും ഇല്ലേ?
പിന്നെ
ഇത്തിരി നിങ്ങ പൂക്കളല്ല ഇടോ?
ഇല്ല ഇല്ല എവിടെ ആഹ് അടുത്ത വീട്ടിലൊക്കെ ഉണ്ട്
ഇത് ആഹ് ആഹ് ആഹ് ആഹ് കുഞ്ഞടു പെ ഡുബോഗോ
ഞങ്ങടെ ഈ വഴിയില് എല്ലാരും മുസ്ലിംമാണ്
നിങ്ങളണ്ട് ആഹ് ആഹ്
പിന്നെ ആ ഒരു ഒരു മാ ഒരാൾ മാത്രം ഉണ്ട് ചേച്ചിക്ക
ഏത് ഹിന്ദുക്കളാണ്
ഉം
ലല്ലതി
പിന്നെ റോട്ടിലൊക്കെ നിറയ പേര്ണ്ട്
ആൾക്കാര്ണ്ട് ആഹ്
ഞങ്ങള് ഇങ്ങനെ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ വഴികളില്ല ഇങ്ങനെ ഇട്ക്ക് പറയില്ലേ
ആഹ് ആഹ് ആഹ്
ആ ഭാഗത്താണ് വീട് ആ
ആ അപ്പ അട്ത്തടുത്ത ആൾക്കാരുണ്ടോ
ഓ അടുത്തടുത്ത ആൾക്കാര്ണ്ട് ചി
ആൾക്കാര വീടാണ് ആ
ഉം
അപ്പൊ എന്തങ്കിലും പരിപാടി വരുമ്പോ എല്ലാരും ഒന്നിച്ച്കൂടോ അങ്ങനെല്ലും ഉണ്ടോ
ആഹ് എന്തെങ്കി വരുമ്പോ എല്ലാരും ഒരുമിച്ച് പോകും
പോകുമ്പോരും എ ചെയ്യോ നല്ല കാര്യംന്ന് പറഞ്ഞാൽ ഇപ്പ ആൾക്കാരന്നെ അ പറിയാലോ പരസ്പരം ബന്ധില്ല പരസ്പരം അറിയില്ല താമസ ണിക്ക
ഉം ഇപ്പൊ ചെറിയ കുട്ടികൾനെല്ലാം എന്തൊക്കെയാണ് ഫോണിൽ കാണിക്ക്ന്ന
ആഹ്
ഉ മക്കളിനെ സൂക്ഷിക്കണം
ആ പിള്ളല്ലേ ആ അ ഇന്റെ ഫോടുക്ക നോക്കും ഞാൻ ആർക്കെല്ലാം ഗോള് പോയ പി നേ നേരെ
ഇപ്പ തമിഴ്നാട്ടില് കണ്ട ഒരു പെൺകുട്ടി ഉം ആഹ് പെൺകുട്ടി ഇത്തിരി ഉയർന്ന ജാതിന്ന്വൻ താഴ്ന്ന ജാതി പറ്ഞ്ഞിട്ട് അവന്റെ അച്ഛന് രണ്ടു പേരെയും തൂക്കിക്കൊന്നു സ്നേഹിച്ചു കൊണ്ടെയ് ഹലോ കേൾക്കുന്നുണ്ടാ
ആഹ് പോയണ്ടിട്ടില്ലത്താ സ്നേട്ടിട്ട് ആഹ് ആഹ് ആഹ്
ഹലോ
ആയ് ഇപ്പ എങ്ങനെ പ്പെ ജാതിം നോക്കൂലല്ലോ. ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഇപ്പ
എടവിട്ട്
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ കേൾക്ക്ണ്ട് ഹലോ. അപ്പോ
ഹലോ
കേൾക്കുന്നുണ്ടൊ വെയ് പറയ് ഞാനാ സംസാരിക്ക്ന്നെ ആ കേക്കുന്നുണ്ട് ഹലോ
ആഹ് ആഹ് ഹലോ
ഹലോ പറഞ്ഞ കേക്കുന്ന റേയ്ഞ്ചിന്റെ ഇഷ്യുെ ആഹ് കേക്ക്ണ് ഇണ്ട് പറഞ്ഞോ പൊറ്ത്ത്ക്കൊന്ന് എറങ്ങട്ടെ ഒരു മൻറ്റെ ആ ഞാൻ പൊക്കക്ക് പോട്ടെ അടെ പ്രാവിനെ ഞാൻ പറഞ്ഞല്ലോ പ്രാവിനെ വിറ്റു ഇപ്പ ഹലോ ചെല്പ്പ നെറ്റും ഡൗൺ ആയി പോണ് ഇണ്ടേ. ഇപ്പോ ഓക്കേ അല്ലേ
ആഹ് ആഹ് ഓഹ് ഓഹ്
അവിടെ കുഞ്ഞി ഇങ്ങനെ പാട്ടേള് ഇഷ്ടാണോ കൊച്ചിന് പാട്ട് ഡാൻസ് എല്ലാം കളിക്കോ. പാട്ട് കേക്കുംമ്പ
ഓ പാട്ട് കേക്കുമ്പോ ഡാൻസ് എല്ലാം കളിക്കും
ഡാൻസ് കളിക്കോ അല്ല ഇപ്പളെ ശീലിപ്പിച്ചോ ഇപ്പ ഡാൻസ് കേരിയ ആ പാട്ട് കാര്യാവാലോ ഇവിടെ ഇൻ ചെറുത് ഇടിയാണ്. ആരെ കണ്ടാലും ഇടിയാണ് കൈ വെച്ച്.
ആഹ് ഇവള് നല്ല വായ ഇടിച്ച എല്ലാ വര്ന്റെ അടുത്തും.
നല്ല വർത്താനം അല്ലേ. നല്ല വർത്താനക്കാര്ത്തിയാണ്. വർത്താനം പറയാൻ
ഉം ഓ എന്റെ ഉമ്മാന്യാെക്കെ പേരാ വിളിക്ക
പിന്നെ ഞങ്ങള്ടെ അടുത്തുള്ളൊരു കൊച്ചുണ്ട് അപ്പറ്ത്തെന്നെ അയൽ വീട്ടില് അപ്പൊ അതാണെങ്കില് സംസാരി ക്കാൻ കുറവാണ് ഇപ്പ രണ്ടു വയസായതിന് രണ്ടു വയസത് ഈ രണ്ട് രണ്ട ഇതായുള്ളൂ ആള് ഭയങ്കര സ്ലോയാ എല്ലാ കാര്യത്തിലും
ഉം ഉം
ആരോടും വർത്താനം പറയൂല്ല നമ്മളൊന്ന് ചോദിച്ചതിന് മിണ്ടൂല്ല ഇന്റെ മോനാണെങ്കി ചറ പറ ചറ പറഞ്ഞോണ്ടിരിക്കും വഴി പോന്ന പട്ടി പട്ടിനോടും പൂച്ചനോടും പോടാ പട്ടി പറഞ്ഞോണ്ട്
ആഹ്
ഇപ്പോ ചെലപ്പോ ഞങ്ങെ എപ്പോളും പറയും ഇങ്ങനെ ആ കൊച്ചിനെ പുറത്തേക്ക ഇങ്ങനെ അറക്കാറില്ല എപ്പോളും വീട്ടിലുനുള്ളി
ഇപ്പോ ഇവിടെ ഒര് അടുത്തൊരു ഉണ്ണി വന്നിണ്ടേ അപ്പൊ വെറും ഉണ്ണി ഉണ്ണി പറഞ്ഞിട്ട്
ആഹ് ആഹ് കൊച്ചു പറയൂം അല്ലേ
പ്രസവിച്ച് ആഹ് പ്രസവിച്ചിട്ട് വന്നിട്ടുണ്ട്
വന്നിട്ടുണ്ട് ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഞമ്മെ ഇങ്ങളെങ്ങനെ എപ്പെ നമ്മ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക് ഓരേ കാര്യങ്ങള് വത്താനം പറയാൻ വേണ്ടി ആഹ് ചേച്ചീനെ അങ്ങനൊ അമ്മ തന്നെ കൊച്ച്നോട് സംസാരിച്ചാ കൊച്ചു പെട്ടെന്ന് സംസാരിക്കും ഇതാണ് ഇവരാണ് പുറത്തേക്കറക്കൂല അങ്ങനെ പല പല കാര്യങ്ങൾ കൊച്ചിനെ കളിക്കാൻ എന്റെ മോനെക്കൂടി കളിക്കാനൊന്നും വരൂല്ല അല്ലെങ്കിൽ കുഴപ്പമില്ല പിള്ളേർ തമ്മി തമ്മി കളിച്ചുകൊണ്ടിരിക്കു പര
സംസാരിക്കൊന്നുല്ല ഇൻ്റെ എടുത്തും മിണ്ടാതിരിക്കും
അത് മിണ്ടാതിരിക്കും വീട്ടിലുള്ളവർ സംസാരിക്കണ്ടേ അപ്പം കൊച്ചിന് ഈ മറ്റുള്ളവരോട് പറ മറ്റേ പെരുമാറാനുള്ളെ ടെൻഡൻൻസി കിട്ടൂല്ലേ
അപ്പൊ മൂത്ത മോള് ഇങ്ങനെ കളിപ്പിക്ക കൊഞ്ച അങ്ങനെ
ആഹ് മോത്തമോൾ ഭയങ്കര ഇഷ്ടമാണ് ചെറുതിന എപ്പോഴും ഇടിയും തല്ലും ആണ് രണ്ടും അനിയനും ചെച്ചിം കൂടി
ഉം
ഭയങ്കര ഇടിയാണ് രണ്ടാളും കൂടി ഈ ചെറുത് കൊണ്ടോയി വലുതു കൊടുക്കും മറ്റേത് ശെരിക്കും അടിക്കും പിടിച്ചു ചേച്ചി ഞാൻ പറയും കൊച്ചല്ലേ എടോ എന്തിനാ പക്ഷേ നല്ല വേദന എടുക്കേ കൊത്തടിക്കുമ്പ
പക്ഷെ ഭയങ്കര ഏ അവള് മൂത്തതുമായി ഇത് കൊച്ചുവായി
ആഹ് അപ്പ ഞാൻ പറിം ആ ചേച്ചി അമ്മേന്ന് പറയും
ഉം ഉം
ആദ്യമേ കൊച്ചി ഭ ഇപ്പോഴും ഭയങ്കര കാര്യണ് ട്ടോ കൊച്ചിനെ ചെറുതിന പുറകെ നടക്കാണ് ഏത് നേരവും പഠിക്കാൻ പോകുന്ന അതിന്റെ ബുക്ക് പേന എല്ലാം വേണം ഇതിന്
ഉം ഉം
പഠിക്കാൻ പോകുന്ന നോട്ട്ബുക്ക്‌ അല്ലേ സ്കൂളിൽ കൊണ്ട് പോകാൻ ഉള്ള ബുക്ക്‌ അല്ലേ വരച്ചിടും പേന വെച്ച് വരച്ചിടും ബുക്ക്‌ പരത്തിടും പിന്നെ തല്ലും തരക്കില്ലായി
ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിൽ അല്ലേ ഇപ്പൊ ജയിച്ചത്
ആഹ് ജയിച്ചത് ഒമ്പതാം ക്ലാസ്സിൽ അടുത്തത് പത്താം ക്ലാസ്സിലേക്ക് ആവും
ആഹ്
ഇപ്പൊ മോൾ ട്യൂഷൻ പോയിക്കാണെന്നെ ആണ് വരുമ്പോ എട്ട് മണി ആവും അടുത്ത് തന്നെ ആണ് കൊറെ പഠിക്കാൻ ഉണ്ടാവല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒമ്പതിൽ അല്ലേ ആഹ് കൊച്ചിനാണെകിൽ കണക്കിൽ പുറകോട്ട് ആണ് അവൾക്ക് കണക്ക് അങ്ങട്ട് മനസ്സി ലാവിണില്ല എന്തോ കാട്ടി ക്കൂട്ടും പരീ ക്ഷക്കെല്ലാം പരീക്ഷക്കെല്ലാം മാർക്ക് ഉണ്ട് ട്ടാ എല്ലാത്തിനും നല്ല മാർക്ക് ണ്ട് മാക്സിന് മാത്രം ഇത്തിരി പുറകോട്ട് ആണ് ജയിക്കും ആൾ തോക്കാറില്ല
ഉം ഉം
അപ്പൊ ഇനി നമ്മ ഇപ്പോളേ ഒമ്പതാം ക്ലാസ്സിലെ ശെരിക്കും പഠിച്ചാ ലെ പത്താം ക്ലാസ്സില് നല്ല മാർക്കോടെ വിജയിക്കാൻ പറ്റുള്ളു ഞാൻ എപ്പോഴും പറയും ഫ്ളക്സ് ൽ ഇങ്ങനെ വരൂലേ ഫോട്ടോസ് എല്ലാം ഫുള്ള് എ പ്ലസ് അന്റെ ഫോട്ടോ ഇങ്ങനെ വരണം ട്ടോ എന്ന് പറയും നമ്മുക്ക് അഭിമാനിക്കാം നമ്മളെ പിള്ളേരെെ പറ്റി നല്ല പഠിക്കണ കൊച്ചാണ് അതാണ് എന്ന് പറഞ്ഞു ഇല്ല അമ്മ ഞാൻ പഠിച്ചോളോന്നാരം പറയുനുണ്ട്
ഉം ഉം
ട്യൂഷൻ പോകുന്നുണ്ടല്ലോ അപ്പൊ കുഴപ്പമില്ല എന്നോട് ചോദിക്കൊന്നും ഇല്ല എഴുതാൻ ഒന്നും
ആ ആദ്യത്തെപ്പോ ഇപ്പ ആ കഴിഞ്ഞ വർഷം പഠിക്കാത്തവരും ജയിക്കുന്ന കാണാ
ജയിക്കുന്നുണ്ട് പത്താം ക്ലസ്സിലല്ലേ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലേ ആ ഞങ്ങളുടെ അടുത്തപ്പ ഇപ്പോക്കില്ലേ പൊട്ടാ കൊച്ചാണ് പഠിക്കൂല അതിന് ഫുള്ള് എ പ്ലസ് കിട്ടീക്കന്
ഉം ഞങ്ങൾ പഠിക്കണ സമയത്തൊന്നും അങ്ങനെ ഇല്ല പഠി ച്ചാലേ ജയിക്കൂ നീ രണ്ടായിരത്തി
ആഹ അങ്ങനെ മതി ഇനി എല്ലാർക്കും ആ ആ ആ് അതായത് ഗ്രേഡിങ് അ ആ സമയത്താണോ അല്ലല്ലേ ചിലവരെ ഒരു സമയത്തും മൊത്തം ജയിച്ചു വിടെന്നു പഠിക്കാത്ത പിള്ളോരെ പഠിക്കണ പിള്ളോര
ആഹ ആ സമയത്തല്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ നല്ലോണം പഠിക്കണം
ആണല്ലേ ആ
ആ രണ്ടായിരത്തി പതിനാലില് പത്താം ക്ലാസ്സ് കഴിഞ്ഞു ഞാന്
പത്താം ക്ലാസ്സി ഇപ്പ എത്ര വരെ പഠിച്ചിപ്പാ
പ്ലസ് ടു
പ്ലസ് ടു വരെ ഞാനും പ്ലസ് ടു അന്നെ പ്ലസ് ടു ഏതാ എടുത്തെ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞല്ലേപ്പൊ
ഹുമാൻ്റീസ് ആഹ
ഹുമാൻസ് ആഹാ ഞാൻ എക്കണോ- ചരിത്രം ചരിത്രംപഠിക്കാൻ സുഖാണ് കുറേ നോട്ടെല്ലാം എഴുതാ
ആഹ് നോട്ടൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ എഴുതാൻ
ആഹ്
പിന്നെ പ്ലസ് ടു കയിഞ്ഞത് കല്യാണം കയിഞ്ഞു കല്യാണം കഴിഞ്ഞിപ്പോ അതാ അടുത്ത മാസത്തേക്ക് മൂന്ന് വർഷം
മൂന്നു വർഷം അല്ലേ ആഹ ആഹ ഈ കൊച്ചേ കരയണോതോന്നണ്ടേ നോക്കട്ടെട്ടാ
ഓ ശെരി ആഹ ആഹ ഇണ്ട് പ്പോ